ആഹ കേൾക്കുന്നുണ്ടോ?
ആഹ ഇപ്പൊ കേൾക്കുന്നുണ്ട്
മഴയാണ അങ്ങോട്ട്
മ ഇപ്പൊ വെയിലും പതുക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്.
ആഹ് ഇന്ന് ഇടിമിന്നലോട് കൂടിയാ മഴയാന്നല്ല പറയ്ന്ന
ആണോ?
ആഹ അങ്ങനെ ഇപ്പൊ ന്യൂസിൽ കണ്ടായിരുന്നു.
ഞാൻ ആ വാള് ഇന്നലെ ചേച്ചി ആദ്യായിട്ട് കാണുന്ന എന്തു വല്യ വാളാ.
ആ കൊച്ചൊക്കെ പോയിട്ട് അടുത്ത്ന്ന് കണ്ടു.
ആഹ ഭയങ്കരം വല്യൊരു വാള് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊക്കത്തിൽ വളഞ്ഞ് അത് അതെന്താ ശരിക്കും. നമ്മുടെ അവിടെ വെട്ടിയ വാള് ന്നാണോ ഉദ്ദേശിക്കുന്നേ
അതെന്താ സംഭവന്ന് അറിയില്ല അവിടെ സൂക്ഷിച്ച് വെക്കുന്ന എന്തോ അവരുടെ എന്തോ ഒരു ഐതിഹ്യമാണ് തോന്നുന്നത്.
മുതിരേരിയിലെ വാളാ എന്ന് പറയുന്നുണ്ടായിന്നത്.
നമ്മുടെ വാളാണ് പക്ഷെ അത് എങ്ങനെ വെട്ടിന്നന്നും ആയിരിക്കില്ല അവരുടെ എന്തെങ്കിലും. ദേവന്മാരുടെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും.
ആ എന്നാ എനിക്കറിയത്തില്ല ഇന്ന സ്ഥലത്തെ വാള് ഇന്ന സ്ഥലത്തെ വാള്ന്ന് പറയുന്നുണ്ട്.
നമ്മുടെ വാള തന്നെയാണ് ഇവിടന്ന് അത് പോകുന്ന വാള
ആഹ എന്നാളും ഭയങ്കര ഒരു വാള്
ആഹ അതാ എത്രയും ദൂരം നടന്നു പോകൂലേ
ആ മുപ്പത് കിലോമീറ്റർ
അതെ
നടന്നു ഓടിയും വേണം പോകാ ഓടുവാണ് ശരിക്കും ചെയ്യേണ്ടത്. മടുത്ത് കഴിയുമ്പോൾ ഒരു ഇച്ചിരി നേരം വേണമെങ്കിൽ നടക്കാം അതും ചെരുപ്പില്ലാണ്ട് അതും കാട്ടിക്കൂടി മേട്ടി കൂടിയൊക്കെ കേയറിയിട്ടാ പോകുന്നത്.
അങ്ങനെയാ പോകുന്നത്.
ആഹ ഞാൻ ഇന്നല വീഡിയോ കണ്ടു.
ആ
ഏതോ ഇതിന്റെ ഉള്ളി കൂടിയൊക്കെ കേറിയാ പോകുന്നത്.
ആഹ്
ഒരു വാഴക്ക
ആ അടുത്ത് കൂടെങ്ങ് പോന്ന കണ്ട് പിന്നെ നമ്മുടെ റൂട്ടിൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടവിട്ട് ബസ്സായിരുന്നു.
ആഹ് ഇന്നലെ ബസ് റൂട്ട് ഞാൻ കണ്ടു ഇന്ന സ്ഥലത്തോട്ട് ഈ ഇന്ന സ്ഥലം എന്ന് പറഞ്ഞാണ്ട് അങ്ങെ ബസ് റൂട്ടി ഇന്ന സമയത്ത് ഇത്ര ഇത്ര ബസ്ന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഓപ്പെൺ ന്യൂസുകൾൽ
അങ്ങനെ ഇന്നലെ കൊറെ ബസ് ഉണ്ടായിരുന്നു ഇവടെ ഇരിക്കുമ്പോ കാണായിരുന്നു ഒത്തിരി ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പം
ആഹ് ആഹ് ആഹ്
ഇഞ്ഞിപ്പം ഞായറാഴ്ച്ച പള്ളി പോണ്ടെ?
ആഹ് നേരാ പൈസ കൊടുത്തു വിടെണംന്ന് പറിണെ കേട്ടല്ലോ എമ്പത് രൂപയോ?
ആഹ് എം എമ്പതും നാപ്പതും അങ്ങനെ എന്തോ അല്ലെ പർണെ?
ആഹ് ഡാ എല്ലാം കൂടെ കൂടിന്നെ എമ്പെത് രൂപയാന്നെ ഈ പ്രാവ്ശ്യം അങ്ങോട്ട് നമസ്കാരങ്ങൾ പഠിപ്പിച്ച് തൊടങ്ങാന് ചേച്ചി ആ ടീച്ചെർ ആണെങ്കി ഭയങ്കരവാ
അതെ ലെ
ഉം ഭയങ്കര സ്ട്രിക്റ്റാ വല്ല പ്രാർത്ഥനിം ഈ പ്രാവ്ശ്യം എനിക്ക് അറിയത്തില്ല ഇതിങ്ങൾ പഠിക്കോ ഒന്നും
പഠിപ്പിച്ചാ വന്നെയ് കൊണ്ട് പഠിപ്പിച്ച് എടുക്കെണം പക്ഷെ എഴുതാൻ പറഞ്ഞാ നടക്കുന്ന കാര്യം അല്ല.
എഴ്ത് പഠി കാണാണ്ട് പിന്നെ എങ്ങനെലും കാണിക്കാന്ന് വെക്കാ ഇത് എഴുത്തൊക്കെ ആവൂന്ന് ആർക്കറിയാ
ആഹ് കാണാണ്ട് പിന്നെ എന്തെം കാണിച്ച് എഴുതാൻ പറ വ വ വായങ്ങൊണ്ട് പറിയാ എഴുതാൻ പറ്റില്ല.
അതെ എനിക്കറിയത്തില്ല എന്താപ്പം ചെയ്യാന്ന് ഞാന് അവ്ടെ ഇല്ലോം ഇല്ലെങ്കിലും ഇനിയിപ്പോ എപ്പത്തേക്കാ എങ്ങനെയൊക്കെയാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എനിക്ക് അറിയത്തില്ല ഇനിയിപ്പം എങ്ങനെയാന്ന് എങ്ങനെ ഓഡെർ വന്നേക്കുന്നേ എഹ് ഉം ഉം മു മുകളിലീന്ന് എങ്ങനെ ഓഡെർ വന്നെക്കുന്നെ നമുക്ക് അറിയത്തില്ലല്ലോ
ആഹ് ഞാൻ നാ കുർബാന ഇനിയിപ്പോ അടുത്ത കൊല്ലം സ്വീകരിപ്പിക്കിക്കുന്നില്ല അഞ്ചാം ക്ലാസ് ആ
ഞാനും അതെ ഞാൻ ഈ കൊല്ലം അതെ നാലാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ടെ എങ്ങാനും
ആഹ്
സ്വീരിപ്പിക്കാന്ന് ഓർത്താണ് ഇരിക്കുന്നെ ഇഞ്ഞ് ഇപ്പം മേളിന്ന് എങ്ങനെ ഓഡെർ വെരുന്നെന്ന് അറിയത്തില്ലല്ലോ
അത് സത്യം അങ്ങനെ കാണിച്ചി അത് അല്ലെയ് ഇപ്പ നമ്മുടെ ഇപ്പോഴത്തെ അച്ഛൻ ആയതോണ്ട് എങ്ങനെന്ന് അറിയില്ലാ.
അത് ഇപ്പത്തെ അച്ഛൻ എങ്ങൻത്തെയാ അങ്ങനെയാന്നൊക്കെ അറിയത്തില്ലല്ലോ മറ്റേ ഞാ ആ കൊച്ചിന്റെ ഉം ഇച്ചു വാവിയില്ലെ
ആഹ്
ആ ചേച്ചീന്റെ ഇച്ചുവാവന്റെ അമ്മേന്റെ
ആഹ് നല്ല അച്ഛനാന്നാ പറയുന്നെ കേട്ടെ നല്ല സ്ട്രിക്ടാ ഇപ്പം പ്രാർഥനയൊക്കെ തെടങ്ങയല്ലോ വാർഡുകളി കൂടെ
തൊടങ്ങിയോ ഒന്നാം തീയ്യതിതൊട്ട്
ഒന്നാം തീയ്യതി തൊട്ട് ഒന്നാം തീയ്യതി ഒന്നാം വാർഡിലെ നമ്മെൾ ഏഴായതു കൊണ്ട് നമുക്ക് ഏഴാം തീയ്യതി
ആഹ് നമ്മളപ്പൊ ഒമ്പതായതു കൊണ്ട് ഒമ്പതാം തീയ്യതി ആയിരിക്കും ലെ
തിയ്യതി
അയ്യോ എല്ലാ വീട്ടി കൂടി മാറി മാറി പതിനഞ്ച് വീടാണെങ്കി അപ്പൊ ഒരു കൊല്ലം എല്ലാ എല്ലാ കൊല്ലും ഒരു ഒരു ഒരു തവണ നമ്മടെ വീ ട്ടി പാർത്ഥന ഇല്ല ഇപ്പൊ ഭക്ഷണോം കഴിച്ച് പോവാ അച്ചന്മാർക്ക്
ഭക്ഷണം പിന്നെ ചായ കൊട്ത്താ മതിന്നാ അച്ഛൻ അന്ന് പർണത് പിന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാ ചായ കൊടുക്കുവല്ലോ
ആഹ്
അതുപോലെ നിങ്ങളെ വീട്ടിൽ വെരുന്ന ഗസ്റ്റാ അന്നേരം ചായ കൊടുത്താ മതിന്ന് പർണിനി ഇപ്പ എല്ലാരും ഉരളിക്കൂടി വരുമ്പോ ചോറുണ്ടാക്കിക്കൊണ്ടിരിക്കുവോ
ചോറ് കൊടുക്കുന്ന പരിപാടി വേണ്ടായിരുന്നു
അതെ
അതും ഭയങ്കര പണിയല്ലേ അതും ഞാൻ തന്നെ ചെയ്യണ്ടേ
അതോ ചോറ് മാത്രം ഉണ്ടാക്കിയ മതിയൊ കറികളും മൂന്നും നാലും കൂട്ടം കറികൾ വേണ്ടേ
അതെ നോമ്പുകാലാണെങ്കിൽ പറയും വേണ്ട
സത്യം നോയമ്പ് കലാണെ തീർന്ന്
അതാ ഞാൻ പറഞ്ഞെ ചോറണി ചെല അച്ചന്മാര് ചോറ് തിന്നുല വൈകുന്നേരം ചപ്പാത്തി വേണം പൊറോട്ട വേണം അതു വേണം ഇതു വേണോന്ന് പറയുമ്പുളാണ് പ്രശ്നം വരുന്നത് ഞാനിങ്ങനെ ഞാനിങ്ങനെ പാരീക്ഷ്കൗൺസിലില് തീരുമാനം എടുക്കാം ഇന്ന പോലെ ഒന്നാം തീയതി ഇന്ന വ എല്ലാ മാസവും മുടങ്ങാണ്ട്ന്ന് ആദ്യം അങ്ങനെയല്ലല്ലോ ഈസ്റ്ററിന് ക്രിസ്തുമസിന് പിന്നെ എപ്പോളായിരുന്നു മൂന്ന് തവണ ഒരു വർ ഷം മൂന്ന് തവണയല്ലേ പ്രാർത്ഥന വരുന്നുള്ളൂ
ഈസ്റ്ററിനും ക്രിസ്മസും ഈസ്റ്ററിനും
ഈസ്റ്ററിന് അല്ലേച്ചി ദുഃഖവെള്ളി ആ ഒരു സമയത്തൊരു നമ്മള് ഇത് ഇതിന് പോന്നില്ലേ അതിന് പോന്നുണ്ട് അപ്പൊ അതിന് ഒരു പ്രാർത്ഥന വരുന്നുണ്ട്
രണ്ടു പ്രാർത്ഥന ല്ലേ
ആഹ് രണ്ട് പ്രാർത്ഥന ഒരു കൊല്ലം വരുന്നത്
ആഹ് പിന്നെ ഒക്ടോബറിൽ വരുന്നില്ലേ ഒക്ടോബറിലോ സെ്റ്റംബറിലോറ്റേ
ആഹ് അത് എനിക്ക്‌ അറിയത്തില്ല ആഹ് നേരാ ആഹ് നേരാ കൊന്താ ആഹ് അപ്പൊ മൂന്ന് പ്രാർത് ഞാൻ പറഞ്ഞില്ല മൂന്ന് പ്രാർ
ഉം പ്രാർത്ഥനയുണ്ട് ശരിയാ
ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെ എല്ലാം എന്തൂരം പ്രാർത്ഥനയ
ഉം ഉം ഉം
പക്ഷെ ഭക്ഷണം കഴിക്കുന്ന അച്ചന്മാരാണെ കൊ ഴപ്പോല്ല
അതെ അതെ ചോറ് കഴിക്കുവാണെങ്കി കൊഴപ്പില്ല ചോറും കറികളും ആണെങ്കിലെ കോഴപ്പില്ല അതിനി ടക്ക് വേറെ മറ്റേ ഇത് പൊറോട്ട ചിക്കൻ അല്ല ചപ്പാത്തി കഴിക്കൊള്ളൂ അങ്ങനെ പറയുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാ
ആഹ് നമ്മൾ പിന്നെ ഉണ്ടാക്കിയപ്പോ ചോറും ഉണ്ടാക്കി അയിന്റെ കൂടെ കറികളും അയിന്റെ കൂടെ ചപ്പാത്തി മേടിച്ച് ഉണ്ടാക്കി ക്കൊന്നുല്ല
കൊച്ചിനേം കൊണ്ട് ചെല്ലുമ്പോ എന്താക്കോ എനിക്ക്‌ അറിയില്ല കൊച്ചു ഉറങ്ങണ സമയയില്ലേ
ആഹ് ഇവനും കൊറചേരൊക്കെ കിടന്നുറങ്ങൊള്ളൂ ഇപ്പോ കുറച്ചേസായിട്ട് ഒമ്പതരൊക്കെ ആവുമ്പോ ഒന്നു കെടന്നല് ഒരു പ ത്തു മണി വരെ ഒരു അര മണിക്കൂർ കിടക്കും
ആഹ് ആഹ് ആഹ് ആഹ് ഇനിപ്പ ഇനിപ്പ പിള്ളരെ കൊണ്ടു വിടാൻ വരുമ്പോളേച്ചി എനിക്ക്‌ അറിയത്തില്ല എന്ത് ചെയ്യുന്ന്
ആഹ് അതിപ്പ ആരേം കൂടാ വിട്ട അല്ലാണ്ട് അവിടുന്ന് അത്രയും ദൂരം നടന്ന് വരണ്ടേ
എനിക്ക്‌ അറിയത്തില്ല കൊച്ചിനെടുത്തോണ്ട് വരണ്ടേച്ചി കൊച്ചിനെ ആരു നോക്കും
അതാ പെരും മഴയല്ലേ മഴയ
പെരും മഴയത്ത് ഞാനാ ബേഗ് മേടിച്ചു. ബേഗ് മേടിച്ചതിന് അത് അയിനകത്ത് ഇട്ടോണ്ടന്ന ആൾക്കാര് അത് അതിന് ആക്ഷേപായിരിക്കും.
ആഹ് അതിന് ആക്ഷേപായിരിക്കും. പ്രത്യേകിച്ച് നമ്മടെ ഒക്കെ നാട്ടില്.
ഉം വീട്ടികൂടി ഇട്ടോണ്ട് നടക്ക്വാന്നല്ലാണ്ട്.
വീട്ടികൂടെ പണിയെടുക്കുമ്പോ ഇടാ ആയിനിപ്പ അഹ്
സ്കൂട്ടി മേടിക്കാണെങ്കിൽ സുഖാ. സ്കൂട്ടിയില് ഇ അങ്ങനെ ഇത്തിത്തു എന്തായാലും സ്കൂട്ടിയിൽ ഇരുത്താൻ പറ്റില്ലലോ. അപ്പ അയിനാ അതിനകത്ത് ത്തി വരുമ്പോ ആരു ഒന്നും പറയൊന്നുമില്ല.
ആഹ് അതെ
ഞാൻ ഒര് സ്കൂട്ടി മേടിച്ചുതരാൻ പറയണോന്ന് വെച്ചാ വണ്ടി അന്ന് പറഞ്ഞി പയിഞ്ചുസത്തിനുള്ളി എല്ലാ പൈസയും തന്നേക്കാന്ന്.
ആഹ്
അപ്പ അയിന്റെ കണക്ക് പറയുവാണെങ്കി ആഹ് അത ആ പൈശക്കുള്ള സ്കൂട്ടി എനിക്ക് മേടിച്ചു തന്നാ മതി. കറണ്ടിന്റെ സ്കൂട്ടി മതി. ഇലക്ട്രിക് സ്കൂട്ടി. അതാകുമ്പോൾ സുഖം എനിക്ക് പിള്ളാരെ കൊണ്ട് വിടാനും ഒക്കെ വരാൻ. നല്ലോണം ഓടിക്കാൻ പഠിക്കുവാണെങ്കി പിള്ളോരേം കേറ്റി പോരാല്ലോ
പക്ഷേ മഴയത്ത് ചെറിയ കൊച്ചിനേം വെച്ചപ്പോ
മഴയത്ത് പറ്റില്ല. മഴയത്ത് പറ്റില്ല. മഴയത്ത് നടന്ന് തന്നെ വരണം.
ആഹ് അതിന് അടുത്ത് അല്ലേ പിള്ളേര് തന്നെ എറങ്ങി പോവൂല
തന്നെ വരുവോ? വന്നാലേച്ചി ഇതുങ്ങളെ അഹ് ആരും അറിയണ്ടേ. എന്നാൽ ഈ ആ ചെറുക്കനെ കണ്ട ട്ടാണോ എങ്ങനെയാണോ? ഈ ഇപ്പോ എല്ലാ പിള്ളേരും മുട്ടായി മേടിക്കുന്നത് കണ്ടിട്ടാണ്, ഇത്ങ്ങൾ ആരു അറിയുന്നില്ല. ഇന്നാളൊരീസം ഒന്ന് രണ്ട് തവണ പൈസ എടുത്തോണ്ട് പോയിന്നേ
അതല്ലേ
അപ്പം അവിടുന്ന് മേടിപ്പിക്ക ഈ പിള്ളാരെക്കൊണ്ട് മേടിപ്പിക്ക്വോക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു തവണ ഞാൻ കണ്ടുപിടിച്ചു. അപ്പ അത് കഴിഞ്ഞ് പിന്നെ ഞാന് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടാ പോന്നത്. പിള്ളേര് പോ ഒറ്റയ്ക്ക് പോ പോവുമ്പോ നോക്കണം. പൈസയൊക്കെ ചെലപ്പോ എടുത്തോണ്ട് പോകുന്നു. അതുകൊണ്ട് എനിക്കൊരു പേടി പിന്നെ ആ വട്ടവിട്ട് ഓടലും പരിപാടികളൊക്കെയുണ്ട്.
ആഹ് പിന്നെ ബസ് ഒരു നേരം താമസിച്ച് കഴിഞ്ഞാലും കൊ
ഉം അതാണ് പ്രശ്നം. പിന്നെ ആ മൈതാനത്ത് അപ്പടി പട്ടിയാന്നേ കുഞ്ഞികൊച്ചേ തല ഒറയ്ക്കുവാണെങ്കിൽ കൊഴപ്പല്ല്യ. എനിക്ക് എടുത്തോണ്ട് വരുന്നതിന് കൊഴപ്പമില്ല ഈ തല ഒറക്കാത്ത കൊച്ചിനേം കൊണ്ട് ഞാനെങ്ങനെ വരും?
ആഹ് മലർക്കേ കൊച്ചിനെ എടുത്തോണ്ട് എങ്ങിനെയാടി വരുവാ?
എനിക്കറിയത്തില്ല. ഇപ്പപ്പ ഇങ്ങനെ കുത്തിപ്പിടിക്കുമ്പോ നിക്കുന്നുണ്ട് കൊച്ച്.
അഹ്
ഉം
മാങ്ങീ ഉപ്പിലിട്ടോ?
ഇല്ല്യേച്ചി, ഇവിടെ മാങ്ങ കൊറച്ച് അച്ചാറിട്ടു. വല്യോരു മാവ് മുറിച്ചു. ഇഷ് ട്ടം പോലെ മാങ്ങേണ്ടെയ്ന്നു. ആർക്കും വേണ്ടായിന്നു. കൊറേ ചീഞ്ഞു വീർത്ത് പോയി.
ആഹ്
ബാക്കി കൊർച്ച്
കൊറച്ചെടുത്തിട്ട് ച് ചെനച്ചു തൊടങ്ങിയാരുന്നേ. കൊറച്ചടുത്ത് വച്ചിട്ട് മൊളകും കീറിയിട്ടിട്ട്
ആഹ്
വിനാഗിരി ഒഴിച്ച് ഇച്ചിരി ഉപ്പും ഇട്ടിട്ടങ്ങ് വെച്ചിട്ടുണ്ട്. സ്കൂളൊറക്കുമ്പോ കൊടുത്ത് വിടാലോ. അങ്ങനെ ആഹ് ഇയ്ക്ക് അച്ചാർ ഇട്ടിട്ടില്ലേ, ഇച്ചിരി മാങ്ങ ഇന്നലെ വീട്ടിൽ നിന്ന് കൊ അപ്പ അതെടുത്തിട്ട് ഇച്ചിരി അച്ചാർ ഇടണം.
അഹ് ആഹ് ആഹ്
അച്ചറ് പൊടി ഇപ്പം ചേട്ടൻ മേടിച്ചു തന്നിട്ടുണ്ട്. അച്ചാറു പൊടി അച്ചാറും. ഇച്ചിരി ചക്കേന്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചക്കയപ്പം ഉണ്ടാക്കണം.
ആഹ്
രപ്പ ഉണ്ടാക്കി എടുക്കും. വടനേല കൊണ്ടുവന്നച്ച്ണ്ട്. കുമ്പിൾ കുത്താൻ എനിക്ക അറിയത്തില്ല. പരത്തിയങ് എടുക്കും.
ഉം ഉം ഉം
കുമ്പളു കുത്തന ആ അരിപ്പൊടിയും അപ്പപ്പൊടിയും കൂടെ മേടിച്ചിട്ടുണ്ട്.
ഉം പോയോ അമ്മായ്മ്മ പോയോ
ആഹ് പോയി പോയി ബസ്സിപ്പോ വന്നു
ആണോ ആ എന്നാ ചുമ്മാ പോയതാ മരുന്ന്ന് പോയതോ
മരുന്നിന് പോയതല്ല എന്താ അറിയാ ഒരു ബേഗുണ്ട് ബേഗ് മാറ്റാൻ വേണ്ടി
മാറ്റാനോ
ആ അത് എടുത്തപ്പോ ഒരു കളർ ഒരു സുഖള്ളളർ അപ്പ അല്ല കടക്കാര് പറഞ്ഞു നല്ല കളർ വന്നിട്ടുണ്ട അന്നേരം മാറ്റി തരണെങ്കി തരാന്ന് പറഞ്ഞു
ആണോ
അപ്പൊ അത് മാറ്റാൻ വിചാരിച്ച അങ്ങനെ അങ് പോയതാ ഞാനും പോവാൻ വേണ്ടിരുന്നു ഒപ്പം എനിക്കാവുന്നില്ല ടൗൺ വരുമ്പ പോകൻ വെയിലത്ത ആവുന്നില്ല
ആഹ് കൊച്ചിനെ എടുത്തോണ്ട് പോണ്ടേ
കൊച്ചിനെ എടുത്തിട്ട് പോണം അതാത് പൊന്നുനെയാണങ്കിൽ പിന്നെ കൈ പിടിച്ച് പോയാൽ മതി
തെ
കുഞ്ഞ് കൊച്ചിനെ എടുത്തോണ്ടന്ന് എനിക്ക് ആവില്ല ഒന്നാത് ഇപ്പത്തെ വെയില് അങ്ങൻത്തെ വെയില് ഒന്ന് പോണായിരുന്നു
അത് സ്കൂള് തുറക്കുമ്പോ ക്ലാസിനെ കുറിച്ചൊന്നും മെസ്സേജ് ഒന്നും വന്നിട്ടില്ലല്ലോ
ഇല്ല ഒന്നും വന്നിട്ടില്ല
ഉം ഇന്നന്നെ ഷെൽറ്റി മിസ് വിളിച്ചു ആമ്മോ വാ കൊ ചെറിയോളുടെ ടീച്ചറ്
ആഹ് എന്തിന് വിളിച്ചതാ
ഫോട്ടോ സെൻ്റ് ചെയ്തില്ലല്ലോ ഞാൻ പർഞ് സെൻറ് ചെയ്ട്ടുണ്ടല്ലോ റിവിഷൻ ഗ്രൂപ്പിൽ സെൻ്റ് ചെയ്തി ട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു
ആഹ്
അന്നിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോ സെൻ്റ് ചെയ്തിരുന്നു പുള്ളികാരി നോക്കിയിട്ട് കണ്ടില്ല എന്നിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ സെന്റ് ചെയ്തു
ആഹ് അപ്പ അയ്ന്റെ ഉള്ളിൽ എഴുത്ത ഒക്കെ എഴ്തിയോ സെക്കൻഡ് ക്ലാസ്ക്ക അങ്ങനെ എഴുതിയോ
ട്ടുണ്ട് കൊച്ചിന്റെ പേരും ക്ലാസെയ്താ മറന്ന് പോയി ആ പിന്നെ ക്ലാ ണ അവര് എഴ്തട്ടെ ഫോട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ട്
ആഹ് ഞാന് ഇന്നലെ ഇവരുടെ ക്ലാസ്ടീച്ചറിന് പേരൊന്നും എനിക്കറിയില്ല അയ്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്
ഞാൻ റിവിഷൻ ഗ്രൂപ്പിൽ അയച്ചു കൊടുത്ത് ക്ലാസ് ടീച്ചർക്ക് ഒന്നും അയച്ച് കൊടുക്ക ഗ്രൂപ്പിൽ അയക്കാനല്ലേ പറഞ്ഞത്
അങ്ങനെയാണോ പറഞ്ഞ ഞാനതൊന്നും കണ്ടില്ല ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ ടീച്ചറെ നമ്പറിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു അത് ടീച്ചർ അയ്നൊരു ലൈക്കൊക്കെ ഇട്ടിട്ടുണ്ട്
ഏഹ്
ഉം എന്തായാലും ഇട്ട് കൊടുത്തു കിട്ടട്ടെ ന്ന് വിചാരിച്ചു ആ എനിക്ക് തോന്നുന്നു സ്കൂൾ തുറക്കുമ്പോ എന്തെങ്കിലും പിള്ളേർക്ക് എന്തെലും സർപ്രൈസ് ഉണ്ടാവായിരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ
കാണിച്ചില്ല പിള്ളോരെ ഫോട്ടോസ് വെച്ച് കാണിച്ചില്ല പിന്ന ഇന്ന പിള്ളേർ ഇന്നെ സ്കൂളിൽ പഠിക്കുന്നുണ്ടന്നാണ് ഇത്ര ക്ലാസ്ന്ന കൊണ്ട് അങ്ങനെ കാണിക്കാനായിരിക്കും
ഓഹ് ഇനി സ്കൂളൊറക്കുമ്പോ ഇനി ചേ കറക്ട് ചെല്ലണ്ടേ മീ ഫസ്റ്റൂസം ചെല്ലേണ്ടിവരുവായിരിക്കും ഒന്നും അറിയില്ല നമ്മള് പോണ്ടി വരില്ലായിരിക്കുംനി
ഒന്നാം ക്ലാസ്സിലെ പിള്ളോരായിരിക്കും ഒന്നാം ക്ലാസ്സിന് പിള്ളാരായിരിക്കും ചെല്ലേണ്ട പിന്നെ യു കെ ജി തൊ എൽ കെ ജി തൊർക്കുമ്പോഴല്ലേ പോണ്ടി വരുന്നുള്ളൂ
തൊർക്കുമ്പൊല്ലേ എൽ കെ ജി യു കെ ജിയെക്കെ പെട്ടെന്ന് തൊറക്കില്ലാരിക്കുംല്ലേ
ഇല്ലില്ല എൽക് ഈ യു കെ ജിയൊക്കെ വേഗം തൊറക്കും ഇവരൊപ്പം തൊറക്കും
ആഹ്
എൽ കെ ജി എം പത്ത് പതിനഞ്ചൂസം കഴിഞ്ഞിട്ട്
ആഹ്
കയ്ഞ്ഞേ തൊറക്കുവൊള്ളു